ആ
എന്തക്കെ ഞാൻ കണ്ട് ഫുഡ് കഴിക്കൽഒക്കെ കഴിഞ്ഞാ
ഫുഡ് കയിച്ചില്ല ിക്കാൻ പോകാനിരിക്കായിരുന്നു വൈകിട്ടുണ്ട്
അ എന്തേ ഇത്ര വൈകി
അത് കൊറച്ച് അലക്കാന ഉണ്ടായിരുന്നു അത് അലക്കി കഴിഞ്ഞ് നിസ്കരിച്ചൊക്കെ വന്ന് ഇരുന്നപ്പോൊ അതിന്റെ ഇടയിൽ ഇത്തിരി കഞ്ഞി കുടിച്ചിട്ടുണ്ട്
ആ ആ
അപ്പ പിന്നെ പിന്നെ വയറിനൊരു ഒരു എന്തൊക്കോ ഒരു ബുദ്ധിമുട്ടുംഇണ്ട്
അ അ എന്താവോ വയർന്ന് എന്തേലും കഴിച്ചോ പറ്റാത്തത്
എന്താ അറിയില്ല ഞാൻ പ്രഗ്നന്റ്ാ എനിക്കറിയില്ല എന്താ
അ അ എത്രയായി
ഏഴ്
എന്താവും പോ ഗ്യാസിന്റെ അപ്പഞ്ഞ്
അതായിരിക്കും എനിക്ക് തോന്നണ ഗ്യാസിന്റെ പ്രശ്നണെന്നാ തോന്നണെ ഒരു വയറിനൊരു സുഖ ഇല്ലാത്ത പോലെ
എന്താ രാവിലെ കഴിച്ച്
ഞാൻ രാവിലെ പുട്ടാണ് കഴിച്ചത്. പക്ഷെ പുട്ട് കഴിക്കുന്നതിന്റെ മുന്നേ എനിക്കുണ്ട് ഇന്നലെ ഉ പ അതിന്റെ കൂടെ ഇ പുട്ടും കൂടെ കഴിച്ചപ്പോ എനിക്ക് തോ
ആ പുട്ട് കഴിച്ച ഗ്യാസ് ഉണ്ടാവുന്ന് തോന്നണു.
ആഹ് അങ്ങനെ പറയുന്നേക്കാ ക്ഷെ എനിക്കങ്ങനെ അങ്ങനെ ഗ്യാസ് ഇണ്ടാവലില്ല കേട്ടോ പുട്ട് കഴിച്ചിട്ടങ്ങനെ ഗ്യാസ്ണ്ടാവലില്ല പ പക്ഷെ അറിയില്ല ചിലപ്പോ ആയിരിക്കും. ഓരോ സമയത്ത് ഓരോന്ന് പ റ്റത്തത് ഉണ്ടാവുല്ലോ ഉം ഇന്നല
കടല അങ്ങനെ എന്തേലുംക്കെ കഴിച്ചോ? മേഴക്കള്ളതാ അതൊക്കെ കഴിച്ചാലാണ്
ആണോ എനിക്ക് ഇന്നല ഇല്ല ഇല്ല ഇന്നല ബീഫയിരുന്നു ഇന്നല എന്താ എന്താ അറിയൂല ഇടക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാനിവി ങ്ങനെ ഇരുന്നു ഇനിയിപ്പൊ ഫുഡ് കഴിക്കാൻ പോണം. കുറച്ചഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു.
ആഹ് വയ്യെങ്കി ഒന്ന് കാണിച്ചോക്ക്. ആ ഞങ്ങടെക്കെ പോന്നു. പന്ത്രണ്ടേ മുക്കാല ആകുമ്പത്തിനുക്കെ കഴിഞ്ഞ്.
ഓ അയ് ശരി ഞാൻ ആ ഞാൻ അതിന്റെടെല് കഞ്ഞിവെള്ളത്തില് കൊറച്ച് ചോറിട്ടിട്ട് പെട്ടെന്ന് അങ്ങടെ വലിച്ചു കുടിക്കുവല്ലോ അങ്ങനെ കുടിച്ച്. അപ്പൊ
ഉം
അതുകൊണ്ടായിരിക്കും.
ഉം വെള്ളം കുടിക്കണല്ലേ വെള്ളോക്കെ നല്ലോണം കുടിക്കണം. ഇപ്പ മഴയല്ലേ ദാഹോം ആഹ് ചെലപ്പോ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും വയറിന്റെ സൈഡിക്ക് ഒരു വേദനൊക്കെ വരാന് പൊക്കിളിന്റെ ഭാഗത്തൊക്ക ആയിട്ടുണ്ടാവും വേദ
ആഹ് ഒരു കൊളത്തിപ്പൊടി പോലെ ഭയങ്കര വേദന. അപ്പൊ അത് ആനോ ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നോ. അപ്പം ഞാനത് പിന്നെ മറന്നു പോയി. ഇപ്പ ഇന്ന് എനിക്ക് ഓർമ്മ വന്നേ ഇന്ന് നാളെ ടെസ്റ്റ് ചെയ്യണം എന്താ ചെറിയ കുട്ടിയ ഉണ്ടോ?
ആ ഇണ്ടേ രണ്ട് വയസായകുട്ടിണ്ട്. ആഹ്
ചെറിയ കുട്ടിയണ്ടാ?
ആ ഇണ്ട് ഇണ്ട്.
ആഹ് ആ കേൾക്ണ്ട് അവളതും കേക്കണണ്ട്.
അല്ല ഇത് ടെസ്റ്റ് ചെയ്യാ പറഞ്ഞ വെച്ച ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക ഇ വെള്ളം കുടിക്കാച്ചപ്പ തണുപ്പൂല്ലേ ഞമക്ക് ദാഹോം ണ്ടാവൂല നമ്മള് വെള്ളം കുടിക്കൂല.
ആ ഇതുവരെ ഭയങ്കര ചൂടാ. കെ യിരിനില്ലേ അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കരുന്നു. ഇപ്പൊ പിന്നെ മഴയായപ്പോ നമുക്ക് വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നണില്ല.
ആ കുടിചെങ്കിലും ലേലും ഒന്നാക്കി ച്ച മതി അപ്പൊ ഞമ്മക്ക്ത് കുടിച്ചിതീ ർക്കണം
ഞാൻ അങ്ങനെ ഒരു ബോട്ടിൽ ഇണ്ടായിരുന്നു രണ്ട് ലിറ്ററിന്റെ ഒരു ബോട്ടിൽ അപ്പ അത് ഇപ്പ ക കഴഞ്ഞാഴ്ചയക്കായിട്ട് മോന അത് പെട്ടെന്ന് എടുത്തപ്പോ അത് വീണ് പൊട്ടി അതില് അത്യാവശ്യം വെള്ളം ഇണ്ടായിരുന്നു.
ആ ആ
അപ്പൊ പിന്നെ ആ അത് ഈ പറഞ്ഞ പോല അത് ഇണ്ടാവണ സമയത്ത് ഞാനിങ്ങനെ കുടിക്കായിരുന്നു. കാരണം ഞാനത് ഞാൻ എവിടെയാണോ അത അവിടെ ക്യാരി ചെയ്യും. ഇനിപ്പ എവിടെക്കെങ്കിലും പോവാണെങ്കിലൊക്കെ ഞനത് കൈ പിടിക്കും. അപ്പൊ അങ്ങനെ കുടിച്ചോണ്ടിരിക്കും. വെള്ളം
ഉം അങ്ങനെ ചെയ്താ മതി അപ്പ നമ്മക്ക് കുടിക്കാൻ തോന്നു ഇത് തീർക്കണല്ലോ തീർക്കണല്ലോ ച്ചിട്ട് ഉം ഞാനും വള്ളം കുടിക്കാൻ ഭയങ്കര മടി ഉള്ളആളാ ഞാനും ങ്ങനെ ജെഗിലാക്കി വക്കും
ആ കുടിക്കൂല്ലേ അപ്പൊ എനിക്കാണെങ്കിൽ ചുടുവെള്ളേ കുടിക്കാനും കഴിയുള്ളൂ ചുടുവെള്ളം പറഞ്ഞാ തിളപ്പിച്ചാറിയ വെള്ളം
ആ ഇൻക്കത്ത ക്ക
ആഹ് കൂടുതൽ ആൾക്കാരും പച്ചള്ള എ പ്രി ഇഷ്ടുണ്ടാവ ഇന്നോട് എല്ലാരും പറയും എന്താ ആ ഇല്ല ഞാന് ആ ഇതൊക്കെ ഇട്ടിട്ടാണ് ആ ഞാനത് ഇട്ടിട്ടാ എനിക്കിപ്പ അത് എനിക്കാദ്യം ശീലല്ലായിരുന്നു ഇനിക്കാ ദ്യ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം തന്നെ ന്നായിരുന്നു ഞാൻ കുടിക്ക പക്ഷെ ഇപ്പൊ ഇ ഹസ്ബൻ- അല്ല കല്യാണം കഴിഞ്ഞിന് ശേഷം ഹസ്ബൻഡിന് എന്ത് ചുടുവെള്ളം എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച ട്ട് അങ്ങനെ കുടിച്ച് ശീലായിട്ട്
ആ അപ്പൊ അതെന്നെ കുടിക്കണ്ടാവൂലേ
ആ അപ്പോപിന്നെ രാവിലെ രാവിലെ എണീറ്റ് ഫസ്റ്റ് വെള്ളം തിളപ്പിക്കാ ചെയ്യ വലിയൊരു പാത്രത്തില്
ആ ഞങ്ങളും പടി അതന്നെട്ടാ ഒരു വലിയ ഇട്ട്ലി ചെമ്പ്ണ്ട് അയില വള്ളം തിളപ്പിച്ചെക്കും ഹ് ചെറിയ ചീരകോ ഇട്ടിട്ടെ ഉം തളപ്പി ച്ച
ആ ക്ഷെ അത് ഇപ്പൊ ഈ മഴക്കാലകാവുമ്പോ ഇനി ഇപ്പം ഭയങ്കരായിറ്റ് വൈറൽ ഫീവറൊക്കെ ണ്ടല്ലോ അപ്പൊ എന്താ പറയാ ഇനിയിപ്പോ മക്കൾക്കൊക്കെ സ്കൂള് പോകുമ്പോളായാലും ഒക്കെ മള് എന്താ പറയാ തിളപ്പിച്ചാറിയ വെള്ളം കുടി എന്ത കുടിക്കണം
മ്മ് ഇപടതന്നെയ്യ അതാ തിളപ്പിച്ചച്ച് അതൺ കൊടുക്കും എല്ലാരും അതെ ന്നെ കുടിക്ക ഞാപ്പിന്നെ പച്ചള്ളം തന്നെ കുടിക്ക വാക്കില്ലോലൊക്കെ ചൂടുവള്ളംകുടിക്കും ഹും ഇന്നേ കൊണ്ട് വെയ്ക്കൂലേ ഉം ഇക്വെയ്ക്കൂല ഇക്കത് കുടിച്ച ദാഹം മാറൂല
ആ അത് ചില ആളുകൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ അയ് ഷീ ശീലല്ലാഞാ പിന്നെ അഹ് വെള്ളത്തിനെ അ വെള്ളത്തിന്റെ രുചിയെ അവർക്ക് പറ്റൂല
ആഹ് അങ്ങനൊര് കേട്ണ്ട്
പിൻ വെറുതെ ഇരിക്ക മക്കളൊക്കെ പോയില്ലേ ഇതുവരെക്കെപ്പം വെക്കേഷന്റെ മുന്നക്കെന്ന് പറഞ്ഞാ ഭയങ്കര ഹറിവറിയായിന്നു മക്കള് പഴു ഉണ്ടാവോല്ലോ വിടെ അവര് അപ്പൊ
ല്ലന്റെയ്കാരലേ
ഇപ്പ സൈലന്റാ മക്കളൊക്കെ പോയി ഇപ്പൊഓര് പോകുമ്പോ തന്നെ അത്യാവശ്യം നമ്മളെ പണികളൊക്കെ ഒതുക്കി വെച്ചാ പിന്നെ നമ്മള് ഫ്രീ യല്ലേ
ആഹ്
അപ്പൊ അങ്ങനെ വെറുതെ ഇരിക്കന് ഇനി ഇപ്പൊ അവര് വരുന്നതു വരെ വെറുതെയിരിക്കും പിന്നെ ഈ സമയ യായൊണ്ട് ഭയങ്കര ഉറക്കിനും ഉറക്കൂല്ല രാത്രി ഉറക്കില്ല പകലും ഉറക്കില്ല
ആ അഎന്ത ഉറക്കല്ലാത്തഹ് ക്ക് നോക്കല ഒറങ്ങണം നല്ലോണം പറി
ആഹ് ഉറങ്ങണം പക്ഷെ എനിക്ക് ഉറക്ക് ഭയങ്കര കുറവ രാത്രി ഉറങ്ങാൻ പറ്റ് ണില്ല ഉറക്കം കുറവാണ് അതെനിക്ക് മാ ആഹ്
പലതു പറി ഉറങ്ങാൻ പറ്റൂല പക്ഷെ ഡോക്ടേഴ്സെന്നെ പറി
ആഹ് അല്ല നല്ല റെസ്റ്റ് വേണം വെള്ളം ഉറക്കം ഒക്കെ ശരിയായ രീതിയിൽ ന്നെ ആയിട്ടില്ലെങ്കിൽ ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ എന്താ ഉറക്കല്ല കുട്ടിണ് അ അനാ ക്കൊക്കെ അറിയുമ്പോളെക്കെച്ചേപ്പൊ നമ്മള് ഉറക്കം പോക
ആ അനക്കകൊ അത്യ ആ നല്ല അനക്കണ്ട് പക്ഷെ എനിക്ക് ഒ രാത്രി രാത്രി ഭയങ്കര അനക്കാണ് അതുകൊണ്ടായി ക്യും ചെൽപ്പം പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഉറക്നൊരു ബുദ്ധിമുട്ടുണ്ട്
ആഹ് എന്നാ ഒന്ന് കാണിചോകൊണ്ട് ഉറക്കല്ലാണ്ടായാ തലവേദനിം
ആ ആ പ്പ ഓൾറെഡി മൈഗ്രൈയിൻ ള്ള ആളാണ് ഞാന് ഉം അ സ്പെക്സ് വെക്കലാ പശെ ഹാഹ് ഭയങ്കര ബുദ്ധിമുട്ടാ ക്ഷെ ആ അപ്പൊ പക്ഷെ എൻക്ക് തോന്നുന്നു സമയത്ത് ഇനിക്ക് ന്നാലത്ര ഹ് വര്ന്നില്ല
ആഹ് ഇല്ലായിരിക്കട്ടെ അതാ വന്ന പിന്നെള്ള വേദനിം ആകെടങ്ങേറാവും
ഉം പിന്നെമ അ പ്രത്യേകിച്ച് മക്കളെ കാര്യം ആലോയ്ക്കുമ്പോ നമ്മക്ക് ഭയങ്കര ടെൻഷനാണ് ഇനി പ്പൊ
സ്കൂക്കോഉമ്പോത്തിനും അതും നോക്കണം ഇതും വെച്ച് വേറെ ആരെേലും ണ്ടോ വീട്ടില് ആഹ്
സ്ബൻറും മക്കളും
ആ ആഹ് നല്ലടങ്ങാറാണേ ഞാൻ പറയ്ണെക്ക എന്റ്അമ്മോന്റെ മകൾക്കൊക്കെണ്ട് മൈഗ്രീൻ നീച്ചിട്ടാ നിക്കാൻ സ്ഥലൊക്ക വെട്ടി പൊളീണ മാതിരി തോന്നു ന്നൊക്കെ പറയണേ
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെഇ ക്ക് തോന്നുന്നു നമ്മള് ഇപ്പഫസ്റ്റിലുള്ള പോലെ അല്ലല്ലോ നമ്മക്ക് എന്താ പറയ ഫസ്റ്റില്ന്ന് പറയുമ്പോ നമുക്ക് അത്രയും നമുക്ക് ടെൻഷൻ ഫ്രീയല്ലേ നമ്മൾ അത്രയും നമ്മള് എക്സൈറ്റഡ് റ്റ്റ്റെരിക്കും ഉണ്ടാവ ഇപ്പ എന്ന് പറഞ്ഞാൽ മ ക്കളെ കാര്യം നോക്കണം പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് ടെൻഷനു ആണെ ഇപ്പം അടുക്കും തോറും ൻക്ക് ഭയങ്കര ടെൻഷനാ ആ ഇനിയിപ്പോ മക്കളെ കാര്യം എന്താവും നഞമ്മളിപ്പോ എങ്ങനെ റസ്റ്റ് എടു കും പ്രത്യേകിച്ച്ഉം ഉം എനിക്ക് സിസറിയനാണു അപ്പൊ എന്താ പറയാനി ഇനിപ്പോ എന്താവും അങ്ങനെയൊക്കെ ആവുമ്പോം നമുക്ക് മക്കളെ കാര്യം ആലോയി ക്കുമ്പോം ഒരുതല്ലേ അവര് പഠിക്കണ കാര്യയാലും ഒക്കെ
ഞമ്മള് അതായാലും കുട്ടികൾക്ക് നമ്മള് അതായാലും കുട്ടിയൊക് വെച്ചുണ്ടാക്കി കൊടുക്കാനും വേറെ ആളെ ഞമ്മള് നോക്കണ പോലെ ആവൂലല്ലോ
ആ ഇല്ല ഇല്ല പിന്നെ ഗവണ്മെന്റ് സ്കൂളിലൊക്കെ ഇപ്പ വർ വർക്കും കാര്യങ്ങളൊക്കെ എന്താ പറയാ ആ ന്ന ന്ന നമ്മുക്ക് ഇങ്ങനെ വിടലല്ലേ വാട്സപ്പ് ഇല്ല അപ്പം ഞമ്മൾ ഇത് പ്പൊ ഒരാളോട് ഇങ്ങനെ പറയുമ്പം അവക് ഒരു പറയുന്നെയിൻ ഒരു ഉണ്ടവില്ലേ ആ അതൊക്കെ അലോയിചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട
ഉം ഒക്കെ ശരിയാവും ഹ്
ഉം അതെ സത്യം പറഞ്ഞ നമ്മള മുന്നേ ആലോചിക്കുമ്പള നമുക്ക് അതക്കെ ഇങ്ങനെ കഴ്യണല്ലോ കഴ്യണല്ലോ എന്ന് വിരിക്കും കഴിയുമ്പോഓ ഇത്ര ഈസി ആയിരുന്നോ യായിരിക്കും
ആ ആ ആ ആദ്യത്തതൊക്കെ സിസേറിയനെ ആകാരം അല്ലെ
ആ അതെ മ് മക്കള് കാര്യം മക്കള് കുഴപ്പക്കാരൊന്നും അല്ല പക്ഷെ എന്നാലും പറഞ്ഞോക് കേക്കും ഒക്കെ ചെയ്യും പക്ഷേ എന്നാലും ആ ആ അതൊര് എല്ലാ കാര്യവും അവര് ഓര കാര്യക്കെ ഒര് ചെയ്യും പിന്നെ ന്നാലും എനിക്കിപ്പേ താ പറയാ ഒരു ചെറുതല്ലേ അപ്പോൾ നമുക്ക് ഒരു വെഷമാണ് ഇപ്പം നമ്മ ഫസ്റ്റ് ഏ സ്കൂൾ അവര് ചെറിയ ഒന്നാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും അപ്പോ അഞ്ചട്ട് ആറ്ട്ട് വയസ് അപ്പോ എനിക്ക് ഓരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമല്ലേ ഓരെ ഇപ്പൾ പഠിക്കാനാണെങ്കിലും കൊറേണ്ടല്ലോ
ഉം ഒന്നിലൊക്കെ എന്താ ഒന്നാം ക്ലാസാന്ന് പേരുള്ളൂ പത്താം ക്ലാസ്സിന്റെ മേനിയാ കുട്ട്യാക്ക്
അതെ ഇപ്പ നമ്മളൊക്കെ സമയത്ത് അഞ്ചാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു ഇംഗ്ലീഷ് ഒക്കെ തുടങ്ങിയത് ഇപ്പല്ല എല്ലാ വിഷയും ഒക്കെ ഒന്നാം ക്ലാസ്സിലെന്നെ ഒന്നാം ക്ലാസ്സിൽ യു കെ ജിന്ന് തന്നെ എല്ലതും പഠിച്ച് ഒക്കെ ഇതായി വരുന്നേ
ഇപ്പത്തെ ഇതൊക്കെ മാറ്റി നർച്ച് ബുക്കും ഇതൊക്കെ ഏറ്റ് കുട്ടികൾ പോണണ്ടാ തന്നെ എടങ്ങാറാവും
ആ അതെ അത്‌കൂടെ മദ്രസ്ത്തതുംപാടെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ
ഉം
എന്തായാലും
ഒറ്റക്ക് നോ ഓലെ കാര്യം ഓല് ചെയ്യുമ്പോ തന്നെ ഒരു സമാധാനാ കൊറേയൊക്കെ എല്ലാത്തിനും പിന്നാല നടക്കണ്ട മക്കളാവുമ്പോ
ഭയങ്കര ബുദ്ധിമുട്ടാ ആ വാശിയും ദേഷ്യം പിന്നെ പുറകെ നടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ആ ഇവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല പറഞ്ഞാ പെട്ടെന്ന് കേൾക്കും പിന്നെ ഫോണിൽ അങ്ങനെ ഉപയോഗിക്കാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല അവര് സഹായി കൊക്കെ ചെയ്യും നല്ലോണം
ആ ആ ഉം ഉം ന്നാ ആയിക്കോട്ടെ ചിന്ന വിക്കണ്ട്
ഓക്കെ ഓക്കെ
ഉ